പരാ പരാ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്ന്ണ്ട്
പിന്നെ ആഹ് എനിക്ക് കേക്കാം
ഓക്കെ
പിന്നെ എന്തോണ്ട് സുഖാന്നോ
ആഹ് നല്ല വിസേഷം മഴയുണ്ടോ?
മഴയൊക്കെയുണ്ടോ?
ആഹ് നല്ല മഴയാ ഇന്ന് ഇച്ചിരി തോർച്ചയുണ്ട്
വെയിലാണ്
കേക്കുന്നുണ്ടോ? വെയില് ചെറുതായിട്ട്ണ്ടാർന്ന് ഇച്ചിരി ചെറുതായിട്ട് മാത്രം
പിന്നെ എല്ലാവർക്കും സുഖവാന്നോ?
ആഹ് എല്ലാരും സുഖമായിരിക്കുന്നു അവിടെ എല്ലാവർക്കും സുഖാണോ?
അതെ അതെ ഇവിടെയും സുഖം എല്ലാവർക്കും പനിയായിരുന്നു
ആഹ് ഇവിടെയും എനിക്കും അച്ഛനും പനിയായിരുന്നു
ഇവടെ അച്ഛന് ആദ്യമേ പനി
ത്തിലെക്കെ പോയി
ആഹ് ഇവടെയും ഇവിടെം എല്ലാരും ആശുപത്രിയിലൊക്കെ കൊണ്ടോയി അതിന് ശേഷം എനിക്കുവങ്ങ് പനിയടിച്ചു
അയ്യോ!
എല്ലാരേം ആശുപത്രിയി കൊണ്ടോയതാ അങ്ങനെ എനിക്ക് കൊണ്ടുവന്നു
മരുന്ന് മരുന്നൊക്കെ കിട്ടിയോ?
ആഹ് മരുന്നൊക്കെ കിട്ടി അവർക്ക് രണ്ടുപേർക്കും കൂടുതലായിര്ന്നു അച്ഛനും അമ്മയ്ക്കും
ആണോ? പകർച്ച പ്പനിയാണോ വൈറൽ അതാണോ?
ഫീവറായിരുന്നു
ആഹ് ഇവിടെയും പിന്നെ പപ്പയ്ക്കും എനിക്കും മാത്രം എനിക്ക് ഇഞ്ചക്ഷനുണ്ടായിരുന്ന്ട്ടോ? ഒരു പത്ത് വർഷ വർഷത്തിന് സേഷം എനിക്ക് ഇന്നാ ഇഞ്ചെക്ഷൻ കിട്ടുന്നേ അതെ അതെ
ഇന്നായിരുന്നോ എടുത്തെ?
ഒര് മൂന്ന് ദിവസം മുമ്പ്
ആഹ് ഇവടെ അച്ഛനും അമ്മയ്ക്കും ഇഞ്ചക്ഷനെടുത്ത് ഒട്ടും വയ്യായിരുന്നു
ആഹ് എനിക്ക് നല്ല ചൂടും ചൊമയും
ഉം ഇവിടെയും ഭയങ്കര അച്ഛനാന്നെങ്കി ഭയങ്കര ചൂടായിരുന്നു ചൂട് ഭയങ്കരായിട്ടങ്ങ് കൂടുതലായിരുന്നു പനിയും ഒണ്ടായിരുന്നു ക്ഷീണവും അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു പക്ഷെ അന്നേരവെല്ലാം നെഗറ്റീവായിരുന്നു കൊഴപ്പൊന്നുവില്ല സാധാ പനിയാന്ന് പറഞ്ഞു
ആണോ? എനിക്കാണെങ്കി നല്ല ചൂടും ക്ഷീണവും ആഹ് ഉണ്ട് ഉണ്ട് നടുവേദനയുണ്ട് എനിക്കുണ്ട്
ആഹ് ഇങ്ങനെ വൈറൽ ഫീവറിനിപ്പം നടുവേദനയാന്ന്
ആഹ് നടക്കുമ്പഴേ പെട്ടെന്ന് നമ്മുടെ ഇവിടെന്തോ കൊളുത്തി പിടിക്കുന്ന പോലെയോ ഒന്ന് കഴിച്ച് പോവുന്ന പോലെ ഒരു ഫീൽ തോന്നും ഒരു ഇത് തോന്നും നമുക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്
അമ്മയ്ക്കും ഭയങ്കര വേദനയ നടുവേദന
ഞാൻ വിചാരിച്ച് ഇഞ്ചക്ഷൻ എടുത്തേന്റെ വേദനയായിരിയ്ക്കൂന്ന്
അല്ല അല്ല ഏഹ് അതിന് മുമ്പേ വേദനയുണ്ടായിരുന്നു ഇവടെ എല്ലാവർക്കും
ആണോ? പിന്നെ വേറെന്തൊക്കെ വിസേഷങ്ങള്?
അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പനി വന്നില്ല അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുവില്ല
ആഹ് പുതിയ കേക്ക്കൾ പരീക്ഷിക്കുന്നുണ്ടോ
ആഹ് കേക്ക്കൾ ഓർഡ്രക്കെ കിട്ടാറുണ്ട് അങ്ങനെ ആഹ് പുതിയ പരീക്ഷണൊക്കെയുണ്ട് പിന്നിപ്പൊ കൊറവാ
ആണോ
അതെ അതെ
ആഹ് ഞാനിങ്ങനെ ഓരോ ആഹ് ഏത് കേക്കിൻ്റെ പടം കാണുമ്പഴും നിന്നെ ഓർക്കാറൊണ്ട്
ഇഹ് അതെയോ
അപ്പ ഞാനിങ്ങനെ ആയി അതെ അതെ ഇങ്ങെനെ അപ്പ ഞാൻ ഓർക്കും ഈ ഇതൊരു വെറ ഒരു പ്രത്യേകതരം കേക്കാണല്ലോ നിനക്ക് അയച്ച് തരാം ആ ചിത്രങ്ങളൊക്കെ കാണുമ്പഴേ
ആഹ് ആഹ്
അങ്ങനെ തോന്നാറുണ്ട്. ഞാനങ്ങനെ ഒത്തിരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്
അയച്ചാ മതി എനിക്ക് പുതിയതൊക്കെ
ശേഖരിച്ച് വെച്ചിട്ടുണ്ടേ
അതെ എ ക് പുതിയതൊക്കെ കാണാന്നെ എനിക്ക് അയച്ചാതി ഞാൻ അതുപോലെക്കെ ഉണ്ടാക്കാൻ നോക്ക
ആഹ് ആഹ് അയക്ക്യാം അയക്ക്യാം അയക്ക്യം
പിന്നെ എല്ലാർക്കും സുഖാന്നോ അനിയത്തിയെക്കെ എന്തോ പറയുന്നു
എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു. എല്ലാരും സ്കൂളിലേക്ക് പോകാൻ തൊടങ്ങി. പിന്നെ എന്റെ ചേച്ചിക്ക് രണ്ടാമത് ഒരു വിശേഷമുണ്ട് ഏഹ് വീട്ടിലുണ്ട്. അതെ അതെ ഉം ഉം വീട്ടി തീർച്ചയായിട്ടും പറയാം വീട്ടിലുണ്ട് ആഹ് ഇവിട്ത്തെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മാസത്തേക്ക്
ആണോ റെസ്
ഉം ഇവിടെ കാണിക്കുന്നെ അപ്പം മൂന്ന് മാസം ഇവിടെ കാണും അങ്ങനെ. പിന്നെ മഴയാണ് പ്രശ്നം എന്ന് വെച്ചാ ഉടുപ്പൊന്നും ഒണങ്ങി കിട്ടാത്ത ഒര് അവസ്ഥ
ആഹ് അത് ശരിയാ ഇവിടങ്ങനെ ഞാൻ തുണിയെല്ലാം കഴുകിയിട്ട് ഓണക്കി ഇങ്ങോട്ട് കൊണ്ട് വന്നപ്പക്കാണ് എരച്ച് ഒരു മഴ. പെട്ടെന്ന് അങ്ങ് പെയ്ത് അങ്ങനെ മൊത്തം അങ്ങ് നനഞ്ഞ് പോയി.
ആഹ് ഇപ്പ അങ്ങനെയാ പ്രതീക്ഷിക്കാതെ പെ
ആന്ന് പെട്ടെന്ന് മഴ പെയ്യ്ന്ന് അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ഫാന് ന്റെ കീഴിക്കൊണ്ട് തോത്തി തോത്തി ഒ ഒണക്കി ഒണക്കി എട്ക്കുവാ
ആഹ് ഇയ്യോ പിന്നെ പഠിത്തഒക്കെ എങ്ങനെ പോക്ന്ന്
പഠിത്തം ഉം പോവ്ന്നുണ്ട് കൊഴപ്പ ഇല്ല വല്ല്യെ മെച്ച ആയിട്ടൊന്നും ഇല്ല ഇനി നന്നായിട്ട് പഠിക്ക്നി ഈ വർഷത്തെ എക്സാമിന് എന്തായാലും എന്തെലും എഴുതിയെട്ക്കണം എന്നാണ് ആഗ്രഹം
അതെ അതെ കൊടുത്തോ പുതിയ പരീക്ഷക്ക് കൊടുത്തിട്ടുണ്ടോ
ആഹ് ആഹ് പുതിയ പരീക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആഹ് ഉണ്ട് ഇപ്പൊ ഇന്നാ കൊടുത്തത് ഇന്ന് വൈകിട്ടാ കൊടുത്തേ
വൈകുന്നേരം കൊടുത്തു ഞാൻ നാൾ നാളെ ഞാൻ കൊടുക്കും
ആഹ് അമ്മയ് അയിന്റെ ഫോണി തന്നാണോ അയച്ചത് അതിന്റെ ഒരു ആപ്പ്ണ്ട്
ആഹ്
അത് അമൈ എസ് എസ് കി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അതുവഴി അങ്ങ് അപ് ത് ചെയ്താൽ മതി എളുപ്പോണ്ട്
ആഹ് ആഹ് അതും ചെയ്യാം ചെയ്യാം
അപ്പം ലൈവ് ലൈവ് ഫോട്ടോയൊക്കെ എടുക്കുന്നെ പ്പൊ അതിന്റെ കൂടെ തന്നെ അങ്ങ് എടുത്ത് പൊക്കോളും ഓ നമ്മുടെ ഒപ്പ് നേരത്തെ ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി ഒപ്പ് ആഹ് ഒപ്പ് നി ട്ടവെച്ച് നേരത്തെ ഇട്ട് വച്ചിരുന്ന വേ റേ ഒരു കുഴപ്പോല്ല പെട്ടെന്ന് തന്നെ അഞ്ചു മിനിറ്റ് പോലും എടുക്കത്തില്ല അയക്കാൻ ആഹ് അതെ പെട്ടെന്നയിച്ച്
ആഹ് ഞാനെ കഴിഞ്ഞ പരീക്ഷകളിലെ മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്
വളരെ പുരോഗമനം ഒന്നും ഇല്ല ഇപ്പ എനിക്ക് തോന്നു കൊറഞ്ഞ് കൊറഞ്ഞ് വരുവാന്ന് തോന്നുന്നു ഇപ്പൊ പഠി ക്കാനൊക്കെ ഉള്ളൊരു ഊർജവൊക്കെ നഷ്ടപ്പെട്ടു വരുവാ എന്തുവാന്ന് അറിഞ്ഞൂടാ ആഹ് ഇപ്പൊ താഴോട്ട് താഴോട്ട നേരെ പോക
ആണോ പി എന്റെ പഠിത്തോക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നില് ഒന്ന് എന്ന്‌ വെച്ചാ ഒരു പഠിത്തം നടക്കുന്നുണ്ട് പക്ഷെ ഒന്നൊന്ന്‌ ഇതാവുന്നില്ല ശരിയാവുന്നില്ല ഒന്ന് എവിടെ എത്തുന്നില്ല ഇന്ന് പഠിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ പോയി
ഒന്നും ഓർമ്മയും ഇല്ല അത പഠിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ട്ന്ന്
ആഹ് അതെ അതെ വയസ് കൂടിയപ്പൊ നഷ്ടപ്പെടുന്നാ എനിക്ക് തോന്നുന്നുണ്ട്
ഞാനും അത് ആലോയിച്ച് ഇന്നലെ പഠിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല
അതെ അതെ എനിക്കിപ്പോ രാവിലെ എന്താ കഴിച്ചെന്ന് ഉച്ചയ്ക്ക് ചോയ്ച്ച പ്പൊ അത് പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല
എനിക്കാണെങ്കി ഭയങ്കര ഓർമ്മ കുറവാ ഞാനിപ്പം എന്തെങ്കിലും എടുക്കാനായിട്ടായിരിക്കും അങ്ങ് അപ്പുറത്തോട്ട് പോകുന്നേ പക്ഷെ അതവടെ ചെല്ലുമ്പത്തേന് എന്തുവാ എടുക്കാ വന്നേന്ന് മറന്ന്‌ പോവും
ഇനി എനിക്ക് തോന്നുന്നേ പ്രായം കൂടുമ്പം ഓർമ്മക്കുറവ് കൊറയുവായിരിക്കും അല്ലെ
ഓർമ്മക്കുറവ ഇത് എനിക്കറിഞ്ഞുകൂടാ എന്തുവാന്നിത് ഇപ്പ കൂടിക്കൂടി വരുവാ
പിന്നെ നീ അല്ലാതൊക്കെ പി എസ്സി പരീക്ഷൊക്കെ നോക്കുന്നുണ്ടോ
പി എസ്സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നൊന്നുംല്ലാ പിന്നെ ഇടക്ക് ഇങ്ങനെ അയക്കാനൊക്കെ വരുമ്പോ അയക്കുന്നുണ്ട് ചിലപ്പോയോക്കേ പരീക്ഷ എഴുതാനൊക്കെ പോകാറുണ്ട് നീയോ
ഞാനയക്കുന്നുണ്ട് ഞാനിങ്ങനെപ്പോ ഒരു പരീക്ഷയിലിങ്ങനെ ങ്ങനെ നോക്കുന്നുണ്ട് എന്ന് വെച്ചാ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുവത്തേഴിലേക്ക് ഒരു പരീക്ഷയുണ്ടല്ലോ നമ്മുടെ എൽ ഡി സിന്ന് പറഞ്ഞിട്ടുള്ള
ആഹ്
ആഹ് പരീക്ഷ പ്പൊ എല്ലാരും അത് എഴതുന്നുണ്ട് എല്ലാരും എഴുന്ന ഒരു പരീക്ഷയാണല്ലോ അത് അപ്പൊ ഞാൻ വിചാരി ച്ച് അതൊന്ന് നോക്കാന്ന് ഇതുപ്പോ ഇത്രയും സമയം കൂടെ ഉണ്ടല്ലോ പഠിക്കാൻ
ആഹ് ഉണ്ട് ആഹ് ഒരു എക്സാമിന് വേണ്ടി തന്നെ ഫോക്കസൈത് പഠിക്കുന്നതാ നല്ലത് ഉം
പിന്നെ ഒരു ഒരു വഴിക്ക് അതും അപ്പം ഹിസ്റ്ററിയൊക്കെ അങ്ങനെ നമുക്ക് കവറെയ്യാൻ പറ്റോല്ലോ ചരിത്രവും അന്താ അത ഭരണഘടനയൊക്കെ അങ്ങനെ പോകും പിന്നേ എന്ത്‌ ആഹ് ആഹ് ആഹ് ആഹ് വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചു
അങ്ങനെ പഠിക്കുവാണോ
ആഹ് അങ്ങനെ ഒരു ഇതെടുത്തിട്ടുണ്ട് ഞാൻ പുതുതായിട്ട്
അതെയൊ ലൈവ് ക്ലാസ്സുകളാണോ
ലൈവ് ക്ലാസ്സ് തൊടങ്ങിയിട്ടില്ല ഇതുവരെ ഒരു ഫൗ ഒരു വന്നവർക്ക് വേണ്ടി അവര് - നമ്മള് ടെക്സ്റ്റ് ബുക്ക് അല്ലേ ടെക്സ്റ്റ് ബുക്കുകള് ഓരോ പാഠ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അവരുടെയൊക്കെ പഠന പുസ്തകം നമുക്ക്- ഒക്കെ അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഇത്ര ഭാഗം പഠിക്കണം
ഓ ശരി
അങ്ങനെയുള്ള രീതിയില്
അ ആഹാ
ആ ഇപ്പൊ അതാ തൊടങ്ങിക്കൊണ്ടിരിക്കുന്നു കാരണം ആൾക്കാർ ഇങ്ങനെ കൂടുത വന്നോണ്ടേയിരിക്കുവ
ആഹ് എത്ര രൂപയായി ഇതിന്
ആയിരത്തി തൊള്ളായിരത്തി തൊണൂറ്റൊൻമ്പത് രണ്ടായിരം
രണ്ടായിരം രൂപ ഈ അടുത്ത വർഷത്തേക്ക് വരെ ആണോ
പന്ത്രണ്ട് മാസം
ഓ ഒരു വർഷത്തേക്ക്
ഉം ഒരു വർഷത്തേക്ക്
അപ്പൊ ഇപ്പൊ എടുത്തതെ ഉള്ളായിരുന്നോ
ആഹ് എടുത്തന്ന് വച്ചാൽ ഈ ആഴ്ച ഞാൻ അടുത്തതേ ഉള്ളൂ
ഓ അപ്പൊ അടുത്ത വ അടുത്ത വർഷം ജൂൺ വരെ കാണുവല്ലോ ജൂണ് കാണത്തില്ല മെയ് വരെ കാണും
അല്ല ജു ഞാൻ ആഹ് ഈ ആഴ്ച ഈ ബുധനാഴ്ചയാണ് ഞാൻ എടുത്തത്
ആഹ്
ആഹ് അങ്ങനെയ എടുത്തത് അതില് രണ്ട് തരത്തിലുണ്ട് ഒന്ന് രണ്ടായിരം രൂപയ്ക്ക് പിന്നെ ഒന്ന് മൂവായിരത്തി- മൂവായിരം രൂപയ്ക്ക് ഏ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആഹ് അത് അതാണെങ്കിൽ ആഹ് പരീക്ഷ എന്നാണോ അന്ന് വരെ നമുക്ക് ആഹ് ക്ലാസ് കേൾക്കാം
ഓ ശരി മൂവായിരത്തി തൊള്ളര തൊണിപ്പന്ന് പറയുമ്പോ നാലായിരം രൂപ ആവിയല്ലോ
ആഹ മൂവായിരം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തൊള്ളായിര തൊണ്ണൂറ്റി ഒമ്പത്ണ്ടോ ഞാൻ നോക്കിയിട്ട് പറയാവേ
ഓ ശരി ശരി എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട്
ക്ലാസ് തൊടങ്ങിയില്ല ഇതല്ലോ നമ്മള് അവർക്ക് - ആഹ് പറയുന്നുള്ളൂ ഈ ഡെമോ ക്ലാസ് അവരിട്ടത് കൊള്ളാം
ആഹ്
ആഹ്
എന്തായാലും പഠിച്ചു നോക്കോ ഒരു പരീക്ഷക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്
ആഹ് ഞാന് അത് മാത്രം നോക്കുവാ ഇനി ഞാൻ അങ്ങനെ വിചാരിക്കുക അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നു കാരണം ഒരെണം അങ്ങോട്ട്- നന്നായി പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല ആഹ് ആഹ് ശരി ഇ